ഹലോ കേക്ക്‌ണ്ടോ
ഹെലോ
ആ കേക്കുന്നുണ്ടോ
കേൾക്ക്ന്നുണ്ട് ഇപ്പൊ മെസ്സേജ്ച്ചണാ ഗ്രൂപ്പില്
ആ അതെ അതെ
ഇഷ് ആ ആ പേരുപറഞ്ഞവടെ സോറി തൂത്തുവാരുന്ന അവിടെ
ഞാനിപ്പ നീച്ചിട്ടൊള്ളൂ
ആണല്ലേ
ഉം
മക്കള സ്കൂളി പോവുന്നില്ലേ
അല്ല ഞാൻ പഠിചോണ്ടിരിക്കാ
ആണല്ലേ
ആ
എന്തിന പഠിക്കുന്നെ
ഞാൻ ഇപ്പൊ പ്ലസ് ടുന് പഠിച്ചോണ്ടിരിക്കാ
പ്ലസ് ടു ആയതേ ഒള്ളൂ ആഹ് ഇന്ന് പോവണ്ടായിരുന്നോ
ആഹ് ഇന്ന് ക്ലാസ്സില്ല ഏഹ് അമ്മള് കഴിഞ്ഞ പ്ലസ് ടുന് സേഎക്സാം ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ നടക്ക പിന്നെ അലോട്ട്മെന്റ് അല്ലേ എ ഫർ പ്ലസ് വണ്ടെ
ഓ ഓ ഓ
ആ അപ്പ അതോണ്ടിന്ന് ക്ലാസ്സില്ല
ആഹ് എങ്ങനെ പോന്ന് ക്ലാസ്സൊക്കെ
ആഹ് കൊഴപ്പല്ലാടിപൊളിയായിപോണ്
ഊംഹ് അങ്ങനെ എണീറ്റാണല്ലേ വീട്ടില് ഞാന് രണ്ട് പിള്ളേര് എന്റെ ഉമ്മ ഹസ് ബന്റ് ഗൽഫില് ബ്രദറ് ഗൽഫില് ബാപ്പ ഇല്ല
ആഹ് മക്കളെത്രീലാ പഠിക്ക്ന്നെ
മോള് ഫസ് സ്റ്റാൻഡേഡില് മോൻ മൂന്ന് വയസ്സ് അങ്കവാടീല്
ആഹ് മോന്ക്കെങ്ങനെ മടിക്കെണ്ടോ പോവാന്
ഓ എന്നും കരഞ്ഞോണ്ടോ പോന്നത്
ഏ ബോയിയാ
ബോയിയാ എന്നും കരഞ്ഞോണ്ടാ പോന്നത് ഇപ്പൊ പിന്നെ എന്തൊ പെങ്കൊച്ചിന്റെ പേര് പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുങ്ങാ നേരത്തെ ചോദിക്കും സേറ ഒണ്ടോ
ഹഹഹാ
വീട്ടിലാരൊക്കെയൊണ്ട്
വീട്ടില് മ്മ പ്പാ പിന്നെ അനിയനും ഒരനിയത്തിയും
ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താങ്ങന കാപ്പിയൊന്നും കുടിച്ചില്ല
ആഹ് ചായടികെ കയ്ഞ്
ആഹാ പിന്നെന്താ വേറെ വിശേഷം ആഹ് എല്ലാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒത്ങ്ങിയെല്ലാം ഉം ഉം അങ്ങനൊന്നുമില്ല ദോശേം ചമ്മന്തി കറി
ആഹ്
ഉം അവിടെന്തുവാരുന്നു
ഇവിടെ ദോശേം ചിക്കൻ കറിം
ആഹാ
ഉം കുട്ട്യളക്കെ സ്കൂള് പോയോ
ആഹ് മോള് പോയി അവള് രാലെ എട്ട് മണിയായപ്പോ പോയി
ആഹ്
ഉം മീനക്ക കിട്ടിയോ
ഉ മീനി ഞങ്ങളാരും കൂട്ടൂല കുട്ട്യളാരും കൂട്ടൂല അപ്പൊ ചിക്കനാ ചിക്കനല്ലേ ബീഫാ ഏ വാപ്പേമ്മേം കൂട്ടും ഞങ്ങള് പിന്നെ ബീഫ് ക്കനും ബീഫേ കൂട്ടുള്ളൂ അതുകൊണ്ടാ വേടിക്കും
ട്ടാതാ
അല്ലാദ്യം കൂട്ടേരുന്നു പിന്നെന്തോ സ്മെലൊന്നും ആനെ പറ്റൂല്ല
ആണല്ലേ
ആഹ്
ഉംഉം ഓ ഓഹ്
ഉം പിന്നെ നിങ്ങളെ വീട്ടില് ആരൊക്കെയുണ്ട് സ്വന്തം വീട്ടില്
ആഹ് ഞാൻ ഇത് എന്റെ വീടാ ഹസ്ബൻഡ് വീട്ടില് ഹസ്ബൻും ഉം ഗൽഫിൽ അനിയൻ ആ പെങ്ങള്, അനിയത്തി, ഉമ്മ, വാപ്പ
ആഹ്
ഉം
ഉം പിന്നെ നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്
ഫസ്റ്റ്
ആ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല കോഴ്സ് ഒന്നും എടുത്തില്ല
ഇല്ല ഇല്ല ഇല്ല അത് മാത്രല്ല മോണ്ടിസോറി പ്രീ കെ ജി, പ്രീ പ്രൈമറി ഒക്കെ ഒണ്ടല്ലോ ആ അതിന് കൊടുത്തിട്ടേക്ക്ന്ന് അടുത്ത മാസം ആവുമ്പോ ട്രെയിനിങ് ഉണ്ടന്ന് പറഞ്ഞു.
ആഹ് വണ്ടി കൊടു- ക്കും
ഇല്ല അറിയത്തില്ല
ആഹ് ആ ഞാൻ ബൈക്ക് ഓടിക്കും. കാറൊന്നും അറിയില്ല. പഠിക്കണം ടൈം ഇണ്ടല്ലോ
അതെ അതെ
ഉം
പിന്നെ പഠിത്തൊക്കെ എങ്ങനെ പോണ്?
ആ പഠിത്തൊന്നും കൊഴപ്പല്ല. പിന്നെ പ്ലസ് ടു ആവുമ്പോ അയ്‌ന്റെതായ ഒരു ഇത്ണ്ട്
ആ ഹാ നീ ഏതാ സബ്ജക്ട്? ഉം ഉം ഉം
ഇനി ചാപറ്റേർസ് ഒക്കെ വേഗം ഇങ്ങനെ ഓടിച്ചു വിടും. പ്ലസ് ടു ആയത് കൊണ്ടേ ചാപ്റ്ററൊക്കെ തീർക്കണം
ആ ആ
കൊഴപ്പല്ലാതെ പോവുന്നുണ്ട്
ഉം ഉം പത്തിൽ എത്ര ഇണ്ടായിരുന്നു എ പ്ലസ്?
പത്തില് ഏ എ പ്ലസ് ഇണ്ടായിരുന്നു.
ഇല്ലായിരുന്നോ
ആ ഏയ് എ പ്ലസ്
ഏഴ് ആഹ് ആഹ് ഉം പിന്നെ വേറെ എന്താ വിശേഷം ഉച്ചക്കത്തേക്ക് എന്താ ഇനി
ഉച്ചക്കത്തെക്ക് ചിക്കൻ ഉണ്ട്. പിന്നെ ചോറ് വെക്കണം
ആഹ് കുക്കിംഗ് ചെയ്യോ
ആ കുക്ക് ചെയ്യാന് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. നമ്മള് ഈ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കൂല്ലേ
ഓ ഓ
ആ ആ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കും. പിന്നെ നമ്മ- കറി ആ കറി ഒന്നും കൊഴപ്പല്ല. പിന്നെപ്പോ ചോറൊന്നും ഇത് വരെ ഇണ്ടാക്കി നോക്കിട്ടില്ല.
ആണല്ലേ. ടൈം എത്ര ആയി?
ടൈമ് പത്തര
ആയോ
ആ അതല്ല അത് അഞ്ചു മിനിറ്റ് എന്തോ ആയിട്ടൊള്ളൂ.
ആണല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങട്ട് വിളിക്കാവേ.
ആ അയ്ക്കോട്ടെ
ഉം പിന്നെ വേറെ മഴയുണ്ടോ?
മഴ കൊറവാണ് ഇന്നലെ നല്ല മഴേരുന്നു. ഇന്നിപ്പോ തൊ - ഇപ്പോ ഇല്ല. ഇനി കൊറച്ച് കഴിഞ്ഞ് ഇണ്ടാവോ അറീല്ല.
ആ ആ ഇന്നലെ ഇണ്ടായിരുന്നോ ക്ലാസ്സ്?
ആ ഇന്നലെ ക്ലാസ് ഇണ്ടായിന്നു. ഇപ്പൊ ഇന്നലെ ക്ലാസ് ഇള്ളവർക്ക് ഇന്ന് ലീവൊടുത്തിട്ട് ഇന്നലെ ഇല്ലാത്തവർക്ക് ഇന്ന് ക്ലാസ്ടുക്കും അങ്ങനെ. പ്ലസ് ടു ആയോണ്ട് ഒരു ബാച്ച്കാർക്ക് ലീവ് വന്നാ കൊറെ ഇത് സബ്ജക്ടും കാര്യങ്ങളൊക്കെ മിസ്സാവും. ഇപ്പൊ അമ്മക്ക് ഇങ്ങനെ ഒരുത് ഇണ്ടാവുമ്പോ സ്പെഷ്യൽ ടൈമ് നമ്മള് ഇടാ ഒരു സബ്ജക്ട് ചെലപ്പൊ രണ്ട് രണ്ടര മണിക്കൂറോളം ഇണ്ടാവും. അപ്പെ ടീച്ചേഴ്സ് ഒക്കെ ഒരു ചാപ് - റ്ററടക്കെടുത്ത് തീർക്കും. അപ്പ പോയില്ലെങ്കി നഷ്ടാണ്. അപ്പൊ അങ്ങനെ ഓല് കൊറ്ച്ച് ക്ലാസ്സിലിട്ത്ത് എടുത്തിട്ട് കൊറച്ച് ക്ലാസ്സില് യേരും.
ആ അതെ ഓ ഓ
ആഹ് ഞാൻ ലോട്ട്മെന്റ് എടുക്കല്ലേ കുട്ട്യേൾ നല്ലോം ഇണ്ടാവും.
ആഹ് ആഹ് തേ എന്തിന
ഡിഗ്രി പോകണംന്ന് വിചാരിക്കുന്നുണ്ട്.
ആഹ് എന്ത് സയൻസ് എട്ക്കാഞ്ഞെന്ത്
ഇനിക്ക് മാക്സ് വെല്ല്യ താല്പര്യല്ല.
ആഹ് അല്ലേ മാക്സിന് എ പ്ലസ് ഇണ്ടായിരുന്നോ.
മാക്സിന് ഇല്ലേ മാക്സിന് ഇനിക്ക് ഏയാര്ന്നു. ഏയ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസു ഏരുന്നു
ആഹ് ലെ ഉം ഉം പിന്നെ മയക്കന്താ കൊടുക്കുന്ന്.
ഇമ്മ പ പണയിലാണ് അലക്കാണ്
ആണെല്ലേ ഓ ഓ
ഉം ഉം അസ്
നേറന്താ അ റീല കമ്പിനീല് ഉം പിന്നെന്താ വേറെ വിശേഷം
ആഹ് ആരെല്ലാരും പോന്ന്
ആഹ് ആഹ് ഇപ്പ എത്ര മിൻറ്റായി ഇല്ല
ആഹ് ആഹ് പിന്നെ ഏഹ് എന്ത്
എന്ത് ചോയ്സാ
ഏ ഒന്നുല്ല പിന്നെ നീച്ചാ
ആഹാ ഇപ്പ എത്ര മിനിറ്റായി.
ഇപ്പോ ഏയ് ഏയര
ഹാ ആഹ് പിന്നെ വേറെ എന്താ അപ്പം ബൈക്കൊട്ടിച്ചോണ്ടാണോ സ്കൂളിൽ പോകുന്ന അല്ല ആഹ് ബൈക്കോടിച്ചോണ്ടണോ സ്കൂളിൽ പോകുന്നത്
അല്ലല്ല ഞാന ഇവിടുന്ന് പൊറത്തെ സാധനംന്ന് മേടിക്കാണ്ടെ അങ്ങനെ പോകും പിന്നെ വെറുതെന്തേലും ക്ലാസ്സിനൊന്നും കൊണ്ടോകില്ല ഐ ചെലപ്പോ ടീച്ചേസ് ത് കണ്ട്നെ സീനാകും ഏജ് ആവാത്തല്ലേ അപ്പൊ വണ്ടിമ്മ വരുന്നണ്ടാ ത് പ്രശ് ആയി പോ പ്പ എന്തേലും വീട്ട്ലെ സാനം വെടിക്കാണ്ടെ അങ്ങനെ പോകും അങ്ങന്തേ ആവശ്യ
ആഹ് ഉം ഓഹ്
പിന്നെ ഓവർ ലോങ്‌ക്ക് തരൂല്ല ലൈസൻസും ഇല്ല പ്പ അത് പ്രശ്ന ആവല്ലോ
ആഹ് ഉം ഉം ഉം
ങ്ങക്ക് വണ്ടി ഓടിച്ച് പഠിച്ചുടെയിരുന്നോ അതവുമ്പോ നല്ല സുഖാണ് കുട്ടികളൊക്കെ ള്ള ല്ലേ
തന്നെ പഠിക്കണം ഇപ്പം മോനെ അങ്കവാടിയിലാക്കാനും എല്ലാത്തിനും പഠിക്കണംന്ന്ണ്ട് ഷേ പേടി
പേടിച്ന്ന ഒന്നും നടക്കൂല ന്റെ ഇമ്മ അങ്ങനെന്നെഞ്ഞി
ആഹ് സൈക്കിൾ ബാലൻസ് ല്ല എനിക്ക്
ആഹ് ന്റെറമ്മക്കെ അതില്ല ഷേ ന്നിട്ടും മ്മ പ്പം ക്ലാസ്ന് പോവൽണ്ട് ഡ്രൈവിങ് ക്ലാസ്സിന്
ആഹ് ഞൻ ങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുവ
ആഹ് മ്മ പോവല് തൊടങ്ങി ആഹ് മറ്റേ ത് കഴിഞ്ഞു എക്സാം കഴിഞ്ഞു ഇനി ലേണിങ്ണ്ട് ആഹ് ആഹ് അതൊക്കെ കിട്ടി ഇനി എട്ടിട്ട് കൊടുക്കണം അതും കൂടി ഉള്ള ലൈസൻസ് കി
ഉം മറ്റേ കാറിന്റെ ഉണ്ടോ
അല്ലല്ല ബൈക്ക് മാത്രം നമുക്ക് കാറ് വല്യ താല്പര്യം ഇല്ല
ആഹ് നല്ലഹ് എത്ര രൂപായി കാറ് ബൈക്കിന് ആ മണിക്കൂർ അനുസരിച്ചല്ലേ
ആഹ് ഓടിക്കണ ടൈമോ അത്
ആഹ് അല്ലാ പഠിക്കുന്നത് മണിക്കൂർ അനുസരിച്ചല്ലേ
ഞാൻ അതല്ലേ പറഞ്ഞ നമ്മള് ലൈസൻസിന് കൊടുത്തിടുല്ലേ
ഓഹ് ഓഹ്
ആഹ് അയ്ന് മൂവായിരം പിന്നെ നമ്മള് അര മണിക്കൂറിന് ഇരുന്നൂറ്റി അൻപതോ അങ്ങ പിന്നെ ഒരു എക്സ്ട്ര ടൈംടുക്ക അയ്‌ന് ക്യാശൊന്നും വാങ്ങൂല്ല അങ്ങനെ
ആണല്ലേ ആഹ് ഞാൻ വിളിച്ചു തിര ക്കായിരുന്നു അപ്പത്തേക്ക് പറഞ്ഞത് ഒരു മണിക്കൂറിന് മുന്നൂറ് ഒര മണിക്കൂറിന് നൂറ്റി അൻപത് അതി കൂടുതലാണെങ്കി ആഹ് അതിന്ന് വരുമ്പോ ഉണ്ടാവും
ഇനി അരമണൂർന്ന് ന്റെമ്മ ഒരു മണിക്കൂറെ കൂടിപ്പിക്കു മ്മ ഇരൂന്നൂറ്റി അയ്മ്പഹ് കൊട്ത്താ മതി
ആണല്ലേ ഓഹ് ഓഹ്
തെടെ ദിവസം ഞാനും മ്മാന്റെ കൂടെ പോവും ഞാനും ഓടിക്കും ന്നോട് അങ്ങനെ ക്യാഷ് ഒന്നും വാങ്ങൂല ഓല്
ഉം ഉം
ഉം ന്നാ ഓക്കെ
ഓക്കെ നാങ്ങോട്ട് വിളിക്കാം
ആഹ്
ഓക്കെ.